ഹലോ
ഹലോ
ആഹ് എന്താ വിശ്
എന്തപ്പ നല്ല വിശേഷം തന്നെ എവിടെ കൊയപ്പൊന്നും ഇല്ലല്ലോ
ഉമ്മ ലിയ മോൾക്ക് വിളിക്കുവാ ഉം
ഏഹ് ഹലോ എത്ര നാളായി കണ്ടിട്ട്
ആഹ് കൊറെയായി കണ്ടിട്ട് ഒരു വിവരോല്ല ഇപ്പോ
ആഅതെന്നെ ഓരോ തെരക്കല്ലെ ഓരോരുത്തര്ക്കും
അതെ അതെ
മ് ചായുടിച്ചാ
ഇന്ന് സ്കൂൾ ചായുടിക്കെ കഴിഞ്ഞു ആ
കുട്ടിയോൾ കുട്ടികള് ഉ സ്കൂളിന്നൊക്കെ വന്നു ചായടിയൊക്കെ കഴിഞ്ഞു ഉ.
ഓ! ഉം. ഉം. ഉം.
ഫ്രീ ആണ്
ആ
ഉ അവിടെ എന്താ വിശേഷം
ഇവിടെതാ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് ചായ കുടിച്ച് ഉം ഇപ്പൊ ഒന്ന് റെസ്റ്റ് ആയി. പ്പൊന്ന് ഫോണ് എടുത്തതാണ് അപ്പൊന്ന് അനക്ക് വിളിക്കട്ടെന്ന് വിചാരിച്ച് അങ്ങനെ വിളിച്ചതാണ്.
വിളിച്ചതാണ് മ് ഞാനും എപ്പഴും വിളിക്കണം ന്ന് വിചാരിക്കും.
എന്താ ചെയ്യാ വിളിക്കാൻ ഓരോ താവുങ്ങനെ എപ്പഴെങ്കിലും ഓർമ്മ വരും പിന്നൊണെന്നുണ്ടെങ്കില് തന്നെയാണ് അവസ്ഥെ പിന്നെ ഓരോ തിരക്കിലങ്ങട് പോണ്ടു
മ്
ഉച്ചക്ക് മീൻകറിയും മ് മീൻകറിയും ഇതൊക് ഒക്കെ തന്നെയായിരുന്നു വൈകിട്ടപ്പൊ മക്രോണി ഉണ്ടാക്കി കൊടുത്തു കുട്ടി ഓൾക്ക്.
കുട്ടിയൾക്ക് ഉം. രാത്രി വേറെണ്ടാക്കണ്ടെഞ്ഞ്? രാത്രിക്ക് വേറെണ്ടാക്കണ്ടേ ക്ക.
ചോറുണ്ട്. ചോറ്ണ്ടല്ലോ. അത് മതി. മ് അ തെയ്‌റ്റെക്കെ ണ്ട്‌ പോട്ടെ അങ്ങനൊക്കെ കുട്ടിൾ താ അവിടെണ്ട്
മ്
മഴ ഇണ്ടപ്പവിടാ
അഹ് മഴ മഴന്നല്ലേ ന്നു ഇപ്പ ഒന്ന്ങ്ങട് വെളിച്ചാണ ഓയിച്ചിക്കണ് ഉ ഒരു വിശ്വസ് - - ഇടാൻ പറ്റൂല നല്ല ഇങ്ങട് വരും ഉം
എപ്പഴാ വരാ അറീല്ല
ആ എപ്പഴാ വരിയാ ഞാന്ന് മോന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അയിന് പോയിരുന്നു എന്നിട്ട് കോടെന്നും കോണ്ട്‌ വാതെ പോയി നല്ല വെയിലൊക്കെ കണ്ടിട്ട് അന്നിട്ട് ബസ്സ് കയറാൻ അവിടെ എത്തലും നല്ല പെയ്യല് ആർക്കാര് റോട്ന്ന് ചീത്തറിയ മഴക്കാലത്തന്നെ ഈ കൊടല്ലാതെ നടക്കണ് കയ് ഇപിടി ക്ക ണ്ട നനഞ്ഞാലും പിന്നെ സ്കൂള് മീറ്റിങ്ങിലിക്കാ നനഞ്ഞ കൂടേണ്ട പോണ്ട് വിചാരിച്ചിട്ടേ മടിച്ചിട്ട് പോയതോ പെയ്യൂലായിരെതിറ്റ് ഉ വിശ്വസിക്കാൻ പറ്റൂല്ല മഴനെ മ് മ്
ആ ഹ
മ് മീറ്റിങ്ങിന് പോയിട്ടാണെ കാര്യം ഇണ്ടായതുല്ല്യ ഉ മീറ്റിങ്ങാണെങ്കി നാളത്തേക്ക് മാറ്റി വെച്ചക്കുന്നു
ആ ആ ആ ഞാൻ ഇപ്പൊ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അയിന് പോയി പോന്ന് ഞാന്
ആ
ചെക്കൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ അല്ലേ അപ്പൊ വരണം വരണം പറ ട്ട് മോൻ വാശി പിടിച് അങ്ങനെ അങ്ങൻട്പോയി.
ആഹ് ആഹ്
ഉം
ഇപ്പൊ എക്സാമ് ഒക്കെ പരീക്ഷ കഴിണെന് മുന്നെ തന്നെ മീറ്റിംഗ് വച്ചത് പരീക്ഷ കഴിഞ്ഞാൽ പേപ്പർട്ടീട്ടും ഇതായിട്ടും അങ്ങനെ ഉണ്ടാലോ മറ്റും പി ട്ടി യാ ണ് ആദ്യം ഉണ്ടാവലുള്ളൂ ഇത് തുറക്കുപ്പം ആഹ് തൊറക്കുമ്പോ ഇവിടെയൊക്കെ പി ടി എ പിന്നെ ക്ലാസ് പി ടി എ ഉണ്ടാവല് ഇത് ഇപ്രാവശ്യം മഴൊക്കെ അങ്ങൻത്തന്നെ പി ടി എ ജനറൽ ബോർഡിന് പൊറത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ ഫസ്റ്റ്ണ്ട് ആഹ് ഉം
ഞാൻ തൻ
പിന്നെന്താപ്പൊ മീൻ ഇവിടന്ന് ന്താണ് വത്തല്മീൻണ്ടായിനു
ഇതിപ്പൊ എല്ലാരും പറഞ്ഞേക്കണ് വെത്തള് വെത്തള്
പിന്നെ ഇതുണ്ടായിന്നു മീൻ മുട്ടണ്ട്. അടവുണ്ട് കൊണ്ടന്നിട്ട് അടവ് ഞാൻ വെച്ചിട്ടില്ല നാളെ
മീൻ മുട്ട എവിടുന്നാ കിട്ടാ
മീ മുട്ട മീ മാർക്കറ്റിന്ന്
ഏഹ്
ഉം
അത് നല്ല വൽത് വല്യ മീനിന്റെ നല്ല വലിപ്പംണ്ടാവും
ആഹ് ആഹ് ഏട്ടന്റെ ഒന്നും അല്ലലാ
ഇല്ല ഇല്ല ഇല്ല വല്യ സൈസ് മീന്റെയാണ് ഏഹ് എന്തൊ പോലെ വലിപ്പാ വെച്ചിട്ടാ നല്ല വല്ല്യൊരു മീന്റെ വലിപ്പംണ്ടാവും ഓരോന്നന്നെ
ഏഹ് എന്നിട്ട് എങ്ങനെ വെക്കത്
അത്ങ്ങനെയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും അങ്ങനെ കഷ്ണങ്ങളാക്കിട്ട് അത് ആഹ് നല്ല കഷ് കഷ്ണങ്ങളാക്കി അത്ങ്ങട്ട് കഴുകീട്ട് വെള്ളൊക്ക അങ്ങട് വാർത്തീട്ട് അയില് മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടീം മസാലൊക്കെ ഇട്ടിട്ട് നല്ലോണംങ്ങട്ട് കായം പെരറ്റീട്ട് കൊറച്ച് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ചട്ടിക്ക് ഇട ഇന്നിട്ടൺ അടച്ച് വെക്കണം അല്ലെങ്കി പൊട്ടി പൊട്ടി പൊട്ടി തെറിക്കും
ആഹ് അയിന് കിലോനക്കെ എന്താ വിലേണാവോ ല്ലേ പൈസ
ഉം ഇക്ക ആഹ് ഇക്ക കൊണ്ട ഞാൻ വെല വെച്ചു ആഹ് റേറ്റ് ഇണ്ട് തോന്നണ് ണ്ട് ഇവര് കൊണ്ടന്ന് ഞാൻ ചോയ്ച്ചീല്ല ഉം അത് മറിച്ചിട്ടിട്ട് ട്ട് പിന്നെ അപ്പറം എന്ത നോ അങ്ങനെ എമ്മളെ ആമ്പ്ലേറ്റ്ന്റെക്കെ മാരിങ്ങട്ട് ആകും. ബലം വരും. അപ്പൊ അത് തിരിച്ചിട ന്ന ട്ട അവടേം അങ്ങനെ വേവും. അപ്പൊ പിന്നെ അമ്മള്ങ്ങനെ കൈയിലോണ്ട് ഇങ്ങനെ എളക്കി എളക്കി എളക്കി എളക്കി കൊടുത്തിട്ട് വേവാത്ത ഭാഗൊക്ക അങ്ങട് വേവിച്ച നല്ല ടേസ് പിന്നെ കരി വേപ്പിന്റെലേക്ക വേണെങ്കി കുറച്ച് കൂടി ഇട്ടിട്ട് അങ്ങനെ കോരിത്തിന്ന ഇന്ന്പ്പൊ കുട്ടിയേള് സ്കൂള്ട്ട് വന്നിട്ടും കൂടി അയിന്ന് കോരിത്തിന്ന്ക്ക ചായക്കൊക്കെ ഉം ഫുള്ളും ഇണ്ടാക്കീട്ടില്ല ഒര് ഞാനും മൂപ്പരന്നെയുള്ളൂ ഉച്ചക്ക് കഴിക്കാണ്ടാവലൊള്ളൂ കുട്ടിയേള് എത്തീട്ടില്ലല്ലോ അപ്പൊ അത് കൊറച്ചുണ്ടാക്കിട്ട് രാത്രി ക്ക് തെകഞ്ഞിലെങ്കി ബാക്കിണ്ടാക്കാ മസാല ആക്കി വെച്ചു. പക്ഷെ ആഹ് കഴിച്ചേലെന്നെ ഇഞ്ഞിണ്ട് ഒരു പാത്രം ഇരിക്കണണ്ട്. ഇഞ്ഞി വേറെ ഇണ്ടാക്കൊന്നും വേണ്ടിയേരൂല നല്ലോണംണ്ട് സാധനണ്ട് ഉം കിലോന്റെയൊക്കെ മേലേണ്ട്
ഞങ്ങളവിടൊന്നും മാർക്കറ്റിലതൊന്നും ഇല്ല്യ
ആഹ് ആഹ് ഇവരന്നെ പറയ്ന്ന്ണ്ട് സാധനം വാങ്ങിക്കുമ്പോ അ ആൾക്കാര് ഇങ്ങന കൊറേ ആൾക്കാര് ഇങ്ങനെ നോക്ക്ണ്ട് ത്രെ ഒരുപാട് ചെലോല് അറീണോല് വാങ്ങി കൊണ്ടോണ് ണ്ട്‌ അറിയാത്ത ആളുകൾ ഇങ്ങനെ നോക്ക്ണണ്ട് ഇത് പറീണ് ണ്ട് ഉം
എന്നാ ശരി
നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം ഉം
ഏഹ് എഹ്.
പനിയെല്ലാം നല്ല പനില്ല രസംല്ലേ മീന്റെ
ഉം ഉം അയ്ക്കൂ അയിക്കൂ ആ അയ ഏട്ടന്റെണ്ടാവും അങ്ങനെ അത് ഞാൻ കഴിച്ചിന്ന്
ആഹ് ആഹ് ടേസ്റ്റ്ണ്ട് സംഭവം എന്തായാലും
ആഹ് ഇപ്പങ്ങനെ അയി ഏട്ട കാണലൂലല്ലോ ഉം പീ ഉം ഏട്ട രസല്ല അയ്ന്റെ തലക്ക രസാണ് സാല പോലെ കറ്യച്ചാലൊക്കെ. ഏഹ്.
ആഹ് ആഹ് അ മുള്ള്വക്കാരം.
ഉം
മുള്ളെല്ലൂ ഒക്കെക്കൂടി ആയിട്ടേ.
ആഹ് അത് തന്ന എന്തപ്പ പറ കണ്ടെയിന്നു കുട്ടികൾക്ക് പോയി ഈ പൊതുമഴയിൽ
മീറ്റിങ്ങിന് കടെൽന്ന് പോയി പോവാ ഏഹ്.
പോയാ
ഇല്ലല്ലോ വടൊക്കെ എല്ലാട്ക്കൂടി പറിണേക്ക്ണ്ട് അവിടെണ്ടായ്റ്റില്ല. ഉം പിന്നെ അവ്ടെയോ. അവടെന്താ പാട്. ഏ അടെയ്ക്ക്യ കേക്കണില്ലേ ഹലോ.
ആഹ്. കുട്ടികക്കൊക്കെോ ആഹ് കേക്കണ്ട്
റയ്ഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ
ഹലോ.
അ ആ കേൾക്കണില്ലേ
ആഹ് ഇൻക്ക് കേക്ക്‌ണ്ടല്ലോ ഹലോ ആഹ്.
ഹലോ.
ആഹ് ഇൻക്ക് കേൾക്ക്ണ്ട്.
ആഹ് ആഹ് ആഹ്.
ഉം
എന്റെടെയില് വെച്ച്ട്ട് കേൾക്കാതിര്ന്നു ആഹ്.
ആഹ് എന്തേ റെ ഈ റെയ്ഞ്ച് പ്രശ്നം വര്യാണേ.
ആം അതായിരിക്കും
ഉം ഇവടെല്ലാർ- പ്പഴ് തവണ പനി തൊക്കെണ്ടായി പിന്നണ്ട്. മാറി.
ഉം ഉം അൊ കൊഴപ്പൊന്നുംല്ലല്ലോ
ഏഹ്.
ഇപ്പൊ കൊഴപ്പൊന്നുംല്ലല്ലോ ചോയ്ക്ക
ഇല്ല ല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല.
ആഹ്.
ഉം
തെന്താട്ട്ണ്.
ചെറുത് തവിടെണ്ട് ഫോണ ഇട്ടാഞ്ഞി്ട്ട് ള്ള ഭ്രാന്ത.
ആഹ്.
പ്പം രണ്ടിസായിട്ട് ഞാൻ കൊടുക്കലില്ല പ്പം രണ്ടിസായിട് കൊടു കല്ലില്ല
ആഹ് അതിന്റെ ഭ്രാന്തആകാരല്ലേ
അ അതിന്റെ ഭ്രാന്താണ്.
ഉം ഉ മ എന്നെ ഫോൺ ഇതാകിലെനോ മക്കൾക്കും കൊടുക്കാൻ
അതെന്നെപ്പോ ഞാനും പറയ്ണത്
നമ്മക്കെന്നെ രണ്ടെണ്ണം രണ്ട് ഫോണോ മൂന്ന് ഫോണോ വാണ്ടിന്ന്അറിയേണില്ല ഓരോരോ കാര്യങ്ങൾക്ക് അതു കുട്ടികൾക്കും വേണന്ന് പറഞ്ഞാല്
ഉം ഇന്നിട്ടന്നെ ഇവിടെ രണ്ട് ഫോൺ വേറണ്ട് മറ്റൊരുത് രണ്ടാളുത്തും മോളതും മോന്റതും അതൊന്നും ഓന്ക് ചെറിയൾക് ഇന്റത്തെ പറ്റുള്ളൂ
പച്ചേള്ളൂ ഉം
ഇവിടെ മൂന്ന് കുട്ടികളുണ്ടെങ്കി മൂന്നാകും ഫോണുണ്ട് ചെറിയാൾക് ഇന്റെണ്ട് മറ്റൊര്ക് രണ്ടാൾക്കും മ മറ്റൊരുത്ണ്ട് അതിലൊന്നും ഇതൊന്നും ഇല്ലാട്ടാ വൈഫൈ വലി ഇബടെ ഇബടെ വൈഫൈ ഉണ്ട് അപ്പം അയിന്ന് ഇങ്ങനെ കാണുഓല്
ആഹ് ഇതന്നെണ് ഇവിടെയും വൈഫൈതന്നെണ് ഇന്റെ പഴയ ഫോൺ കേടന്നത് മറ്റൊന്റെടുത്ത് കൊടുത്ത് അതുകൊണ്ട് തന്നെ ശല്യംന്നും ഇല്ല പക്ഷെ.
ആഹ് അങ്ങൻതന്നെണ് കേടുന്ന ഫോണുകളൊക്കെ ഇന്റെ രണ്ട് രണ്ട് ഫോൺ കേടുന്ന് വാ ത്തെ മൂത്ത മോള് മേടിച് രണ്ടാമത്തെ കേടന്ന് മോനും മേടിച്ചു
ആ പിന്നെ ഓലത് തട്ടി കൂട്ടിട്ട് അതൊണ്ട് അങ്ങനെ പോകണ്‌ണ്ട് ഉ അതന്നെ ഇവിടെ അവസ്ഥ വൈഫൈ ഉണ്ടാവകുമ്പോ പിന്നെ പറയേണ്ടെ
ഓ ഞമ്മളേന് വരുന്നുണ്ടെങ്കിൽ ചെറിയോർ തന്നെ വെര
അതെ ചെ കെന്നെ വാണ്ടിവെര പിന്നെ എന്താ വേറെ വർത്താനം
വേറെന്താന്നട്ട്
വേറെന്താ അങ്ങനെ പോണു.
ഉ ഉം ഉം പിന്നെ ന്നട്ട് ചായക്കൊന്നും കടി ഉണ്ടാക്കില്ല
എന്താല്ലരത്തന്ന് കിടന്ന് അത്ണ്ടായതുല്ല ഇപ്പൊ ഇങ്ങനെ ഒന്നുതാ
ഉം ഉം ഉം
ഉം
പിന്നെ വേറൊ ന്നായിക്കോട്ടെ വേറെ കൊയപ്പന്നുയില്ലലോ ഞാൻ വിളിക്കട്ടാ
ആഹ് ആയിക്കോട്ടന്നാ ശരി ഉ
ആഹ ഓക്കേ എന്നാ ശരി